ഹലോ എന്തൊ കെണ്ട് വിശേഷം സുഖല്ലെ ഏ സുഖാണ് എന്താ വർക്ക് എയ്യണ്ടാ
ഇക്കൊന്നും ചെയ്യുന്നില്ല ഇ ഇപ്പൊ ഉം മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ അപ്പൊ ഇത്ര നേരം ഫ്രീ ആയിരുന്നു എ ഇപ്പഴാണെങ്കിൽ കെറച്ച് തിരക്കുണ്ട് എന്നുവച്ചാ മോളെ പോയി വിളിച്ചിട്ട് വരണം അതേ ഉള്ളൂ വേറെ തിരക്കൊന്നും ഇല്ല ഉം രണ്ട് കുട്ടികളാണ് ഒരാള് ഒമ്പ പത്തിലും ഒരാള് ഒ മ്പതില് പഠി ക്കേന്നുണ്ട് അതെ അതെ അതെ ആഹ പിന്നെ എന്തെയാണ് വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചോ അ ശെരി കുട്ടികള് ഇസ്കൂളിൽ പോയോ
ഒരു മോനുണ്ട് മോന് ഇവിടെ പഠിക്കണ് ണാകുളം പഠിക്കണ അവിടെ നിന്ന ഓന് ബി സി എക്ക്
ബി സി ക്ക് പഠി ഫസ്റ്റ് ഇയർ ആണോ സെക്ക ഇറോ സെക്ക അല്ലേ ആ അത് ശരി അപ്പൊ പിന്നെ എന്നും പോ യിവരികണോ വീട്ടിലോട്ട് വരുവോ അല്ലെ ഹോസ്റ്റല
അല്ലാ അവിടെ നിൽക്ക്ണ് കാരണം ഞങ്ങള് കൊറച്ച് നാല് മണിക്കൂറിന്റെ ദൂരം ഒണ്ടാവും
ആഹ ഹാ
എന്തൊക്കെയ നിങ്ങളെ വിശേഷങ്ങളൊ
ആ നമ്മൾ ഇങ്ങനെയൊക്കെ പോന്നു അവിടെ മഴയുണ്ടോ
കെറഞ്ഞിക്കണ്
അത് ശരി ബാ ഭർത്താവിന് ജോലി ഇലക്ട്രിസിറ്റിയിലാണ്
ആഹ് ആ ആ കൊറച്ചായി ഇങ്ങനെ പരിചയപ്പെടുന്ന നമുക്ക് സുഖായിട്ട് പോണ്. ഒരുപാട് കാലമായി കാ ഈ ഫോണിലൂടെ അല്ലാതെ നമുക്ക് ഇപ്പൊ നല്ലരു കൂടണ്ടേ
അതെ അതെ ഉം എന്തായിന്ന് കഴിക്കാനായിട്ട്
ഏഹ് സാധാ ഭക്ഷണം തന്നെ. ചോറ് തന്നെ. മോന് മീന് ഞങ്ങക്ക് ഇവിടെ മീന് കിട്ടും മീൻ ഇവിടെ ഇക്കാക്ക് ഇപ്പൊ ഇവിടെ പുറത്ത് ഇത് ബിരിയാണി തിന്നോണ്ടോ അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ല
അത് ശരി
ആണേ അപ്പോ രാവിലങ്ങട്ട് പോകും രാവിലങ്ങട്ട് പോകും. ഓല് സയൻസ് ആ ബെസ്റ്റ് ആണ്. ഉം അപ്പൊ ഇല്ലല്ലാ ഹൌസ് വൈഫ് തന്നെ കാരണം വീട്ട്ത്തെ കാര്യം നോക്കാൻ ഒരാളെ കിട്ടണ്ടേ ഉം ഇല്ല വീട്ടില് കാ പോ ആ അന്നൊന്നും അങ്ങനെ നമ്മള് പഠിക്കാൻ താല്പര്യംണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പളാണ് ഇപ്പോ ബോറടി. അന്നൊക്കെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നേ വീട്ടില്. പക്ഷെ ഇപ്പത് ആരൂല്ലാതെ ഇപ്പൊ ഒറ്റപ്പെട്ടപ്പോ മോനും കൂടി പോയപ്പോ പോ ഒറ്റപ്പെട്ടു. ആ ഒരു മോനന്നെ ഉള്ളൂ. അപ്പൊ ഓന് പോയപ്പോ ഒരു ഇതാണ്. ഒരു വെഷമാണ് ഇപ്പോ. കാരണം നേരം പോകണ്ടേ സമയം കൂടുതല് സമയം ഇല്ലായിട്ട്. ഇപ്പൊ സമയം കൂടുതലായി. ആദ്യക്കെ സമയം ഉണ്ടായിരുന്നില്ല
ആവുസേദ് ആ ഭർത്താവ് എപ്പോ ജോലി കഴിഞ്ഞ് വരും വൈ വൈകുന്നേരമാകുമല്ലേ സ്
ആഹ് ആ നാലര നാലര ഇവിടെ അടുത്ത സ്കൂളിൽ തന്നെയാണ് പി എസ് സി എഴുതി കിട്ടിയതാ
ആഅതെ
അവര് അവിടെ അടുത്ത സ്കൂളിൽ തന്നെയാണ് കിട്ടീക്ക്ണത്. ഉം അപ്പൊ ഉച്ചക്ക് ഭക്ഷ വരും. ഒരു പത്ത് മിനിറ്റ്. രാവിലെ അങ്ങട്ട് പോണം രാവിലെ ഒരു പത്തര ക്ലാസ് തുടങ്ങ ഒരു പത്തേകാലിന് പത്ത്മണിക്കൊക്കെ പോകും
ആഹാ
അപ്പൊ അടുത്താണേനും ഇല്ല മൂന്ന് വർഷ ഇപ്രാവശ്യം കൂടി ഇണ്ട് റിട്ടേർഡ് ആവാനായി ഏകദേശം ആ മൂന്ന് വർഷം അപ്പൊ ആ ആള് ആള് താ പി എസ് സി എഴുതി കിട്ടി നേരം വയ്കിയൊ കിട്ടാന് ഇന്നാലും പത്തിരുവത് വർഷട്ടോ കൊഴപ്പല്ല്യ. പത്തിരുവത് വർഷം സമയം പോണത് അറീലല്ലോ ഇപ്പൊ
ഓ അത്പോൽ തന്നെയ എന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പാണ് പി എസ് സി എഴുതി കിട്ടിയത്. ആ
അപ്പൊ ഇങ്ങക്ക് അതില് ഇലക്ട്രിസി തീല് ലെ
അതെ അതെ ഞങ്ങള് ഇലക്ട്രിസിറ്റിയിലാണ്
ആഹ അതും ബുദ്ധിമുട്ടൊന്നുംല്ല മക്കളൊക്കെ മക്കള് പഠിക്കാണ് ല്ലേ. ഒമ്പതാം ക്ലാസ്സിലാ മൂത്താള് എത്ര ഒമ്പതിലാ പത്താം ക്ലാസ്സിലാ ആ അമ്മക്കല്ല പരിപാടിയ വൊല്ലോ തെര്ക്കാവല്ലോ
ഉം അതെ അതെ. ട്യൂഷൻ എല്ലാം ഓൺലൈൻ തന്നെ ആക്കിയിട്ട് കാരണം നമ്മള് നമ്മള് നാട്ടിലല്ലല്ലോ നിക്കുന്നത് ഇപ്പ ഇവ്ടെ കോട്ടേഴ്സിലാണ് അപ്പൊ ന ഈ രണ്ട് കുട്ടിയളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് രണ്ടുപേരെ ഇതുവരെ ട്യൂഷനൊന്നും വെച്ചില്ല ഞാൻ തന്നെ നോക്കുവായിരുന്നു.
ആ
ഇപ്പഴാണ് ട്യൂഷൻ വെ ച്ചത്. ഓൺലൈന്ൽ വെച്ചിട്ടുണ്ട്. ആ നമ്മള് ജോലിക്ക് ഫസ്റ്റ് തന്നെ ഇവ്ടെ തന്നെ കൊടുത്തു കാരണം ഞങ്ങളെ വല്യൊരു ഫാമിലിയാണ്. പത്ത് പതിനൊന്ന് പേര് ഇര്ന്നതാ. അപ്പൊ അമ്മ എവിടെയും വിടത്തില്ല. അല്ലാതെ മാറി താമസിക്കാൻ ജോലിയായിട്ട് വര
രുപാട്ണ്ടെങ്കി എല്ലാരും കൂടി കൂടല് നല്ല രസാഒല്ലോ
ആ അതൊക്കെ നല്ല രസാന്ന് പക്ഷെ കൊർച്ചന്ന് കാര്ണ എപ്പഴും ങ്ങനെ ജോയിൻ ഫാമിലിയിൽ ഇരുന്ന്ര്ന്ന് ബോറടിച്ചു അപ്പൊ ഒറ്റക്ക് ഇരിക്കും അ ഒറ്റക്ക് വര്ണംന്ന് വിചാരി ച്ച്ത്പ്പൊ പത്ത് വർഷകായി റ്റക്ര്ന്നപ്പപ്പോ പ്പ തിനേകാൾ ബോറായി എന്നാലും കൊഴപ്പല്ല പിള്ളേരെ പട് തോക്കെ ങ്ങനെ പോഉന്നു ഉം അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് തന്നെ എവിടെ സ്ഥലം കൊടുക്കന്ന് പർഞ്ഞപ്പോ പിന്നെ പത്തനംതിട്ടാ മതി ഹ് ന്ന് പർഞ്ഞഹ് രു ചെറിയതല്ലേ തെന്നോർത്തിട്ട്
അപ്പൊ അങ്ങനെ എഴുതി കൊടുക്കൊട്ക്ണോട്ത്താണോ കിട്ട്ണത്
ത് ഫസ്റ്റ്ന്നെ ചെയ്തിട്ട് പ്പൊ പ്രൊമോഷനൊക്കെ ആയി നമ്
കേ എന്തെ ന്നെ പി എസ് സി എയ്തി കിട്ടിയാ നാദ്യം ക്ലർക്കായിട്ട് കിട്ടിയിര്ന്ന്. ആയിന്റെക്കാക്ക് വടെ പി എസ് സി എഴുതിട്ട് ആദ്യം ക്ലർ ക്ലർക്കായിട്ട് കിട്ടിയിര്ന്ന് കാക്കപ്ള്ളൈ പി എസ് സി എയ്തി കിട്ടിയപ്പോ ഇക്കാക്കെബ്ടെ ആദ്യം
ആഹ് ശെരി നിങ്ളെ നാട്ടി തെ ന്നെ ആയിരുന്നോ?
ല്ല അന്ന്പാലക്കാടാര്ന്നു പിന്നെ ഇക്ക ഒന്നും കൂടി പിന്നെ ഒന്നു കൂടി ഇക്ക ചെയ് ഒന്നു കൂടി ഒന്നു കൂടി എഴുതിയപ്പളാണ് സർക്കാർ ജീ ദീന് അദ്ധ്യാപകനായി കിട്ടിയത്
ഓ അത്ശെരി മ്മ് മ്മ്മ് അ ആ ആ ആ ആ നമുക്ക് ഇതില് പ്രമോഷൻ്റ കാ ആയിട്ട് പോവായിരുന്നു നമ്മളിപ്പോ പത്തനംതിട്ട ജില്ലീ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടോക്കെ മാറി മാറി നിക്ക്ന്നു ഞങ്ങളവടെ ഒരേസ് സ്ഥലത്ത് ക്വാർട്ടേഴ്സിൽ തന്നെ ഇരിക്ക്ന്ന്ണ്ട്
പക്ഷെ ബന്താ നമ്മള കുടുംബത്തിലൊക്കെ വല്ല ബുദ്ധിമുട്ടൊക്കെണ്ടാവുമ്പളാണ് അമക്ക് ഈ ദൂരത് ന്റെ വേ ബുദ്ധിമുട്ട് മനസ്സിലാവാ
അതൊക്കെങ്ങനെ ശീലിച്ചു
അല്ല അമ്മളെ കുടുംബത്തില് അങ്ങനല്ല കുടുംബത്തില് വല്ല മരണങ്ങള് വന് അങ്ങൻത്തൊക്കെ പരിപാടി ഇതൊക്കെ ഇണ്ടാവുമ്പോ അമ്മളെ ജോലിക്കും ദൂരങ്ങളെള്ള ബുദ്ധിമുട്ടപ്പളാണ് അമ്മള് മൻ
നമ്മൾ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല അത്ര തന്നെ ഇണ്ടാവ ഒരുപാട് മടുക്കൊന്നല്ല ഞ
കൂടപ്പെർപ്പാളാരുല്ലേ ഇങ്ങക്ക്
ആ ഒണ്ട് ഒണ്ട് ഒണ്ട് അല്ലപ്പ അ ആപ്പഴൊക്കെ അങ്ങനെ ചെല കാര്യം ഇവിടാരും വെരില്ല കാരണം കോട്ടേസായത് കാരണം കൊണ്ട് നമ്മൾക്ക് മാത്രേ തമസിക്കാൻ പറ്റുള്ളൂ
നിങ്ങൾക്ക് അങ്ങന ചെറിയതാവുല്ലേ കോട്ടേഴ്സ്
അല്ല രണ്ട് ബെഡ്റൂമ്ണ്ട് ഹാ ഹാൾ ഇണ്ട് കിച്ചണ് ണ്ട് അറ്റാച്ചഡ് ബാത്റൂമ്ണ്ട് ഒരു ഫാമിലിക്ക് സുഖായിട്ട് കഴിഞ്ഞു പോവാ കറണ്ട് പോവില്ല വെള്ളം ഫുൾ ടൈമ്ണ്ട് വാടകയില്ല ഫ്രണ്ടില് സെക്
ആ പിന്നെന്തിന് പിന്നവ്ട്ന്ന് പോര്ണ ടൗൺ ആണ്
ടൗണാണ് പിന്നെ എന്ത് ചോയിച്ചാ നാല് ചൊവരിന്റാത്ത് ഇരിക്കണംന്ന് മാത്രം മ്മ്
ആ അതാണ് വല്ലാത്ത എടങ് അത് അപ്പൊ ആ അപ്പൊ ഈ അമ്മളെ ഈ മ്മ് ഇവിടെള്ള നാട്ടുംപ്രദേശല്ലല്ലേ
ആ ആ അല്ല അങ്ങനെ തൊട്ട് ആള് കാര്യയുണ്ട് പക്ഷെ നമ്മൾടെ ഈ ഗേറ്റകട്ത്ത് ആരിം വിടത്തില്ല ആക്രിക്കാര് പോലും ഞങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ക്ഷക്കാരനൊ അറീല്ല ആക്രിക്കാര്നി തിരിച്ചറില്ല കാരണം അവര് കണ്ടിട്ടില്ലേ നമ്മള് കൊണ്ട് പോകും കൊണ്ട് വരും കൊണ്ട് പോകും കൊണ്ട്
ആ അതന്നെ ങ്ങളെ ഇതയ്ന് ആദ്യായ്ട്ട് കിട്ട്ണ ആദ്യായ്ട്ട് കിട്ട്യതോ അതോ കുറെങ്ങ സ്ഥലം മാറിയിട്ടങ്ങനെ
ഇല്ലല്ല ഞങള് ആദ്യയിട്ടു കൊടുത്തത് ഇവിടെ തന്ന്യാണ് പിന്നെ നമ്മള് ഈ പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ മാറ്റുമ്പോ അവർക്കും ബുദ്ധിമുട്ടല്ലേ അത്കേരോണ്ട് ജോല് അപ്പൊ ജോലി ട്രാൻസ്ഫറ് നമ്മൾ ഈ ജില്ലയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു ഈ ജില്ല വിട്ടു പോവാതെ ഉം അപ്പൊ നമ്മൾ ഒരേ കോൺഷസ് ആ പിന്നെന്താന്ന് വെച്ചാ ഇലക്ട്രിസിറ്റി റ്റക്കെ ഉം രാത്രിയൊക്കെ ചെയ്യണല്ലോ
പിന്നെ അതൊല്ല നമ്മള് വല്ല മ മഴിം. കാറ്റൊക്കെണ്ടാവുമ്പോ പ്പഎപ്പ വ്ളിച്ചാലും പോണ്ടത്
ആ അതെതെ അപ്പോ ഞങ്ങൾക്ക് ഇവിടെയാവുമ്പോ നല്ല സെക്യൂ നല്ല സേഫാണ് അത് തന്നെ കൊണ്ട് പിന്നെ നമ്മള് ഇവിടെ തന്നെ സെറ്റായി പിന്നെന്താ അയൽപ്പക്കംല്ലാം കുഷ് കുശുമ്പ് പറയാനും ആളില്ല
ആ ആ അതിപ എവിടേം ഇല്ല അതിപ്പോ എവിടെം ഇല്ല കുശുമ്പ് പറയാനെ നേരം ഇല്ലാഞിട്ടല്ല സമയ ഇല്ല കാരണം മൊബൈലിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാ ആൾക്കാര്
അല്ല എന്നാലും എന്നാലും ഒരു മരണം നടക്കുമ്പോ പത്തു പേര് കൂടും ഉണ്ടാവുമല്ലോ
ഞാൻ പോക്കണ്ട് വൈകുന്നേരം നാലു മണിക്കൊരു കുശുമ്പിന്
ആ അപ്പോ
കാണാം
അപ്പൊ അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചെലപ്പോ അയൽക്കൂട്ടമാവാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ പക്ഷെ നമ്മൾ ഏതിലും ഇല്ല അപ്പൊ
ആ ഒന്നിനും ഇല്ലാതെ ഒറ്റ
ഒറ്റപ്പെട്ട് നിന്നു അവിടെയള്ള ഫ്ര രണ്ടും പോയി ചങ്ങാതിമാര് പോയി ഇവിടെ ഉള്ളത് പോയി ഇവിടെയുണ്ട് ആ ഫോണ്ലൂടെ ഉണ്ട് പക്ഷേ നമ്മുടെ അടുത്തൊരു പെട്ടെന്ന് നമുക്കൊരു സങ്കടം വന്നു ആ അവ അവരകൂടെ പോയി ഇവര് ഇരിക്കുമ്പോ നമുക്ക് നമ്മുടെ സങ്കടം പോം മോത്തോടും മോത്തോടച്ച് സംസാരിക്കുന്ന പോലെയല്ലല്ലോ ഫോണിൽ സംസാരിക്കുന്നത് എത്ര തന്നെ സംസാരിച്ച ഫോണ് ഫോൺ തന്നെയല്ലേ ഒരാളാവില്ലല്ലോ ത്ത അതിന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പ മൂന്ന് ച്ചായി അഛൻല്ല അമ്മ അച്ഛനുണ്ടാവുമ്പോ വരുവായിരുന്നു ആ അം അമ്മ ഉ അങ്ങനെ വര്ല്ല
ആ
ഇപ്പൊ പത്ത് വർഷായി ഉം
ഉം പതിനഞ്ച് വർഷായി കല്ല്യാണം കഴിഞ്ഞിട്ട് ആ അപ്പൊ കല്ല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷായപ്പോത്തിന് പോയി
അഞ്ചു വർഷം അവിടെ രണ്ട് കുട്ടികളെ പ്രസവിക്കുക വീട് നാട്
ഒക്കെ ഒഴിവായി അപ്പൊ മക്കളെ പ്രസവ ക്കെ അവിടായിര്ന്ന് തന്നെ ആ ആ അപ്പൊ കൊഴ്പ്പ അപ്പൊ അവിടെ നല്ലതായിട്ടുണ്ടാവുല്ലോ നാടിനോട് ബന്ധണ്ടോച്ച ഇല്ലേണും ന്നാ പിന്നെ
അത്യാവശ്യത്തിന് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ പെട്ടെന്ന് ഓം അല്ലാത്തൊന്നും അങ്ങനെ അത്യാവശ്യല്ല അമ്മ ഇവരൊക്കെ പോയാൽ മതിയന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഇത്രയും ദൂരത്ത്ന്നൊന്നും അങ്ങോട്ട് പോവാാൻ നിൽക്കില്ല
ആ അതാണ്
അപ്പൊ അങ്ങനെ
മഴ ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞ എക്ക് നല്ല മഴെയ്ത് ഇവിടെപ്പോ വേം മുറ്റത്ത്ന്ന് ഓടി ഇവിടെപ്പോ നല്ലൊരു മഴണ്ട് പെയ്ത് ആ ഉം ഇടക്ക് പെയ്യും ഇന്ന് നല്ലൊരു വെയിലണ്ടാ നേ പെയ്യും അയ്ൻ്റെടേല് ഒണക്കാൻ ഉള്ളതൊക്കെ ഒന്ന് റ്റത്ത്ക്കിടും ഇവിടെ പിന്നെ ഫാമിലി കുറവായതുകൊണ്ട് വല്ലാതൊന്ന് ഡ്രസ് കാര്യങ്ങള് ഉണ്ടാവൂലാ
രാവിലത്തെ ഒന്ന് വൈകുന്നേരത്തെ ഒന്ന് ആ സ്കൂളിൽ പോവുന്നതൊന്ന് അപ്പഴേ ഞാനില്ലേ കുഞ്ഞിനെ വിളിച്ചിട്ട് വന്നിട്ടേയ് പിന്നെ വിളിക്കാം കെട്ടോ ശരി ഉം